ഹലോ. ആഹ്
നല്ലത്.
മ്മ് ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്.
നല്ല മഴ
അങ്ങട്ട് വെക്കുന്നില്ലേ.
ആഹ്.
ഇവിടെ മഴല്ല. ഞാൻ ഹോസ്പിറ്റലിലാണ്.
ആഹ്.
അപ്പോ അയിന്റെതായ സൗണ്ട
അത് സെരി. ഞാൻ വിചാരിച്ചിങ്ങനെ മഴ പെയ്യുന്ന മാതിരി തോന്നിയേ.
ആഹ് മഴ അല്ല.
എന്തെ ഹോസ്പിറ്റൽക്ക് എന്തെ പോയി?
ഞാന്- ഇന്ന് ചെക്കയ്യേണ്ട ദിവസം ചെക്കപ്പിന് പോവന്താണെ യിരിക്കല്ലേ അപ്പൊ
ആഹ്
അതിന്റെ ഷുഗറും പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഭക്ഷണം കഴിക്ക്ണയ് ന്റെ മുന്നേ വന്ന് ചെക്ക് ചെയ്യണംന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നേക്ക് അപ്പഴ ചെക്ക് ചെയ്യാൻ വേണ്ടി പോന്നതാണ്
അയ് ശെരി ഇപ്പ എത്രായി
ഉ ഇപ്പ ആറ് കയ്യാനായി നാളെ മറ്റന്നാളൊക്കായിട്ട് ഏഴു തുടങ്ങും
ആഹ് അത്ശെരി പിന്നെ കൂടാരാ
മാപ്പ്ള കാക്കണ്ട്
ഏഹ് അത്ശെരി എവിടെ കാണിക്ക്ണ്
ഞാൻ ഇവിടെ സി എച്ചില് അന്ന അന്നോട് പറഞ്ഞിലേ
ആഹ് മറന്നു അത് കൊറ ആയിലെ
ആഫസ്റ്റില് തൊടങ്ങണ അന്നെറ്റെ തോന്നണ്ട് അനക്ക് അനക്ക് വിളിച്ചത് ആഹ്
പിന്നെ
പിന്നെന്താ കൊഴപ്പൊന്നില്ല
ഉം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാ
ആഹ് അസുഖങ്ങള് ഛർദ്ദി ഉണ്ടായിരുന്നു നാലു മാസം വരെ പോരിഞ്ഞ ഛർദ്ദിയിരുന്നു ഇപ്പൊ പിന്നെ ഛർദി ഒക്കെ മാറി കാലിമ്മെ ഈ നെരമ്പ് ചുർലിച്ചണ്ടെ
ആഹ് അത് ഭയങ്കര പെയിനാണെയ്ക്കാരം ഓഹ് പറയാൻ പറ്റൂല നല്ല വേദനേണ് ആഹ് അത്ശെരി പിന്നെ എന്നിട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്താ
ചെക്ക് യ്യാൻ കൊടുത്താ ആഹ് അത്ള്ളോർക്ക് ഭയങ്കര വേദനയണെന്ന് പറഞ്ഞേക്കാം കാലിന്റെ ആ ഇത് നരമ്പ് ഇന്റെ ഇത്ള്ളോൽക്ക്